അലോ
ഹലോ
ആഹ കേൾക്കില്ലേ?
ആഹ് കേൾക്ണ്ട് ഞാ പറിയ്ണെ കേൾക്ണ്ടോ?
ആഹ് കേൾക്കണ്ടേ ആഹ്
ഉം എന്നാ പറ പിന്നെ എന്തൊക്കെയാ എന്താ സുഖായിട്ട് പോണു കൊഴപ്പൊന്നില്ല മഴയില്ല ഭക്ഷണക്ക കഴിച്ചു കിടന്നു
ഏഹ്
അവിടൊക്കെ ഭക്ഷണ കൈച്ചു കിടന്നോ
ഇല്ല കട നീല ക്ഷണം കഴിച്ചിങ്ങെ
കിടക്കാവൻന്നേരായിടല്ല
ആഹ് കേടക്കട്ടെ
മക്കളെ ക്കൊറങ്ങിയോ
ഇല്ല മക്കളോറങ്ങിയില്ല ഇവിടെണ്ട്
എത്ര മക്കളുണ്ട്
മൂന്നു ആക്കളുണ്ട്
പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്താ ചെയ്യണേ മൂന്ന് ആൺകുട്ടിയാ
അവര് പഠിക്കണേ ഏ വലുത് പത്തിലാണ് രണ്ടാമത്തത് ആറില് ചെറുത് യു കെ ജി
ഉം വട്ടില് അസ് ഇൻക്ക് രണ്ട്ട്ടിയെള് പ്ലസ് വണ് പഠിക്കണ ഒന്ന് ഒന്നാം ക്ലാസ് പഠിക്കണ ഒന്ന്
ഏഹ്
അങ്ങനെ രണ്ടെണ്ണം
അയ്ശരി ആ മോളെ പ്ലസ് വണ് പഠിക്കണ കുട്ടിണ്ടോ
പ്ലസ് വണ്ന് പഠിക്കണ ചെക്കനാ കുട്ടില്ല
ആഹ് ആഹ് ആത് ശരി ഏ ഞാൻ സൗണ്ട് കേട്ടപ്പ ചെറുപ്പ ചെറിയതിന്റെ സൗണ്ട ആയി തോണി
ആ സൗണ്ട് നോക്കണ്ട
ആഹ് അപ്പൊ മോളാണോ ഡി പി ഉള്ളത് കുറെേ ഒരു മൂന്നാല് കുട്ടികള് അങ്ങനെ നക്കണ ഫോട്ടോ
എല്ലാ അയ്ല് ഒന്ന് ഞാന് ബാക്കി നാലുന്റെ അനിയത്തിയളാ
ഏഹ് അയ്ശരി
ഞങ്ങള അഞ്ച് പെൺകുട്ട്യാള
ആഹ് ആങ്ങള ഉണ്ടാവൂലല്ലേ ആഹ് എങ്ങനെ എത്രാമത്താാണ് അപ്പോ വലിയട്ടിയാ
ഞാൻ വൽത്
ആ മനേത്തിമാരെ കല്യാണോക്കെ കഴിഞ്ഞുക്കുണോ
അല്ലാരുത്ും കഴിഞ്ണ് ഒക്കെ
ഏഹ് കുട്ടിയെൾ ആഹ് ആഹ് മഴണ്ട അവടെ
ഇന്നുമഴന്നും പെയ്ത ഇതില രോ പ്രാഷ്യത്തെ ചെറിയൊരു ഉണ്ടായി
ഏഹ് ഏഹ്
പിന്ന അല്ലാതെ ഹലോ
ഏയ്‌ ഇവിടെ ഇവിടെ
ചെയ്തിട്ട
ഇവിടെ ഇണ്ട് മയാ ഇവിടെ ഇന്നലെ കുറവുണ്ടായിന്ന്
മിന്നാന്നോക്കെ നല്ല അല്ല
ആഹ്
മഴ വരുന്നു
ആഹ് ഇന്നലെ ചെറുതായിറ്റ്ണ്ട്
നല്ല കാറ്റോട് കൂടി ഞനാ ആ സ്പൂൺ പ്ലസ് വണ്ണിന്
എ ആഹ്
ഇപ്പൊ ഇന്നൊരു എന്താ മയൻ്റെ രു ഇ ട്യ അക്കോൽത്തെ കാ
ആഹ് ആഹ്
പിന്നെന്താ ഭക്ഷണത്തിന് എന്താ ണ്ടാക്യേ
ഭക്ഷണം ന്ന് മീനാണ്
മീ കരയ
കു കറിയല്ലേ പൊര്യാണ് കുമ്പളം കറിം മീൻ ബ ആതേ മ്മൾ പരിപ്പിട്ട് വെക്കൂലേ
ആഹ് ആഹ് ആഹ്
അങ്ങനെട്ട ഇവടെണ്ടായ്ന കുമ്പളങ്ങേണ്
ഏ അപ്പൊ വീട്ട്ല് ഈ ന്താ പറ്യലെ മക്കളും ഹസ്ബൻ്റെ ല്ലേള്ളൂ
ആഹ് ആഹ് മൂന്ന് മക്കളും ഞാനും ഹസ്ബൻ്റും ഹസ്ബന്റ് ആഹ് ഉമ്മിം ഇപ്പീണ്ട് തറവാട്ടില്ണ്ട് ഞങ്ങള് എട്ത്തന്നെണ് വീട് മൂന്ന് വീടു ഒരോട് ഒരേട്ത്ത ഞാന് തറവാടുഎന്റെ വീടു ഇളേച്ചന്റെ വീടു
ആഹ് ഞങ്ങളവ്ടെ അങ്ങന തെന്നെയാ തൊട്ടട്ത്തട്ത്തട്ത്ത് വീടാണ്
ആഹ് ഇബടെ ഓല് അഞ്ച് മക്കളാണ് ഞങ്ങള് മൂന്നാമത്താണ് വല്യേല് രണ്ടാളും പിന്നെ കൊർച്ച് വ്ട്ടാണ് ഓലെ വീട്
ആഹ് അല്ല ബാക്കി രണ്ടാളും പെൺകുട്യേളയ്ക്കാര്ല്ലേ
അല്ലേയ് ഓല് ഇബലഞ്ച് ആമക്കളാണ്
ഏഹ് ഇവിടിം അഞ്ചു ആമക്കള
ഏഹ്
അഞ്ചാണും മൂന്ന് പെണ്ണും
ആഹ് ആഹ് ഇബൽക്ക് തില്ല നാത്തൂനില്ല
ഏഹ് പെൺകുട്യേള്ണ്ടാവൂല
ഇല്ല ഇല്ല പ്പഅയ്ല് മൂന്നാമത്താളാണ് ഇന്റെ ഭർത്താവ്
ഏഹ് മൂന്നാമത്തതാ അപ്പൊ ബാക്കിള്ളോ അടീക്ക്ള്ളോല് ക് കല്യാണം കഴിച്ച്ണോ
പ്പ ന്നൈ കല്യാണം കഴിച്ചില്യ എന്റെ തായെ ഒര രണ്ടാൾക്കാര്ണ്ട് ഓൽക്കൊക്കെ കുട്യേളും അയ്‌ക്ക്ണ്
ആഹ്
ചെറിയ എളേച്ചനും എളേച്ചിയും മ്മിം പ്പിംഅവ്ടെ തറവാട്ടില്ണ്ട് ന്നട്ത്തന്നെ വീടാവ്ണോണ്ടേ മ്മിറ്റൊക്കൊങ്ങട്ടും വരും
ആഹ് അതന്നെ ആ അപ്പൊർത്ത്ക്കും പ്പർത്ത്ക്കൊക്കെ പോവാലോ
ആഹ് ആഹ് അങ്ങട്ടും ഇങ്ങട്ടൊക്കൊയ്
അട്ത്തട്ത്തായോണ്ടേ സുഖാണ് പേടി ഷാനുല്യ അല്ലാരും നാട്ടില്ള്ളോലാ
ഒരാള് ഒരാള്ഗ് ഏഹ് നാ ഇബടെ നാട്ടിലില്ല പൊർത്താണ് വാക്കിയൊക്കെ ആഹ് വാക്കിയൊ ഇപ്പവടെഓരോര്ത്തരു ഓരോ പണി നമ്മ്ളെ നാട്ടിൽല്ല ഓരോ പണ്യേള് ഇട് ത്ഗോണ്ടില്ലേ ഇന്റെ വല്യ എളേച്ചം മാത്രള്ളൂ ഇപടെ നാട്ടില് ഇല്ലാത്തഅ്
ആഹ്
ഇങ്ങളെ ഭർത്താവ് ഉണ്ടോ വ്ടെ
ഏഹ് ഇവിടല്യ പൊർത്താ
ആഹ് ആഹ്
ആഹ് തൊട്ടട്ത്ത് തൊട്ടട്ത്ത് ങ്ങനെ വീടേള് ള്ളോണ്ട് വല്യ പ്രശ്നല്യ പേട്ച്ചാനുല്യ
ആഹ് ആഹ് എര്ത്ത് വീട്ണ്ടോ പ്പം റോട്ടുംവക്കത്താണോ
റോട്ട് വക്കത്ത് ആ റോട്ട് വക്ക തന്നെയാണ് ഇന്റെ വീടിൻന്റെ മുകളില് മുത്തച്ഛിന്റെ വീട് മുത്തച്ഛിന്റെ വീട് റോഡിന്റെ വക്കത്ത് ഇന്റെ ഓലെ സൈഡിന്റെ എടൽ കൂടെ അങ്ങട് പോരണം അത്രേ ഉള്ളൂ
ആഹ് ആഹ് ഞങ്ങള് പിന്നെ റോഡും വക്കല്ല
ഉം നല്ല റോഡും വക്കൊന്നല്ല കൊർ കൊറച്ചുള്ളേരിയൊക്കെ തന്നെയെ മെയിൻറോഡ ഇബടുന്ന് കൊറച്ചണ് പോയിട്ടാ മെയിൻ റോഡ് കെടക്ക്ണെ
ആഹ് ആഹ്
ആഹ് ഒരു പത്ത് മിനുട്ട് നടക്കാള്ള ദൂരണ്ട്ന്നൊള്ളു
ആഹ് അയ് ശരി പിന്നെന്താങ്ങെ
ടൈമ് കാണിക്കൂലട്ടൊ ഇങ്ങളേൽ ടൈമ് നോക്കി ന്റെ ലോക്ക് ക്കായോണ്ടേ
ആഹ് ആഹ് ഇല്ല ആയില്ല പിന്നെ എന്തൊക്കെ വർത്താനം
ആഹ് അറിയില്ല
കുട്ട്യാള് ഒറങ്ങിയോ
പിന്നെ എന്തൊക്കെയാണ് സ്കൂൾ ഉള്ള കൊണ്ടേ.
ആഹ് ആഹ് അപ്പൊ നേരത്തെ കിടക്കുണ്ടാവൂല്ലേ?
അപ്പൊ നേരത്തന്ന ഒന്നല്ല ഇപ്പ ഒറങ്ങീട്ടു ആഹ് കാണു ഒക്കെ ചെയ്യും ഇപ്പൊ ഒറങ്ങിയതാണ് സ്കൂൾക്ക ള എട്ട് മണിക്ക് ബസ് വരും അപ്പോത്തിനും നീക്കണ്ടി വരും അതിന്റെ മുമ്പ് നീച പറഞ്ഞാലൊന്നും കേൾക്കന്നെ ഇല്ല ചിലപ്പോ സു
ആഹ് ആഹ് ആഹ് അതാ നല്ലത് അത് ഈ രാത്രി വൈകും കൂടെ ചെയ്ത തീരെ ഇതാവൂല്ലേ?
ആഹ് ഇല്ല മദ്രസ്കൊക്കെ മറ്റേന്നെ വിളിചുമ്പോ തീരെ നീച്ചൂല അല്ലെങ്കിലും ഭയങ്കര മടിയാ നി ച്ചാന് പിന്നെ നീചലൂ ആൺകുട്ടിയാ പെൺകുട്ടിക്ക് നീചാൻ ഭയങ്കര മടിയാ
ആഹ് അത് നന്ന രാവിലെ നീ ച്ചി പോണ എത്രയിലാണ് മോള് അപ്പൊ മദ്രസ്സില്?
മദ്രസില് ഒന്നാം ക്ലാസ്സില്.
ഒന്നില് ആഹ് ഒന്ന്ത്തെ കുട്ടിയാ ണ്ല്ലേ ഒന്ന്ത്തെ കുട്ടിയാണ്ല്ലേ?
ആഹ് ഒന്ന്ത്തെ ഒന്നാം ക്ലാസ് പഠിക്കാ
ആഹ് അത് പിന്നെ ആ പ്രായമാവുമ്പളേ രാവിലെ എണിക്കാ മടിയാവേ
ആഹ് പക്ഷെ മോന് അങ്ങനെല്ലായിരുന്നു മോന് ഞാന് ഇങ്ങട് സുബ്ഹിക്ക് ഒന്ന് ഇന്റെ ഒരു അന ക്കം കിട്ടിയാ ഓൻ നീച്ചലായിരുന്നു
ആഹ് ആഹ് മോൻ
അനങ്ങുമ്പോ ആഹ് അനങ്ങുമ്പോ ത്തിന്നീച്ചലെയ്യും ഇവക്ക അ വയ്യ
ആഹ്
പിന്നെ ഓരോരുത്തരും ഓരോ മാതിരി അല്ലേ?
അങ്ങനെ ഉണ്ടാവും ചെല കുട്ടികള് വേന്നീക്കും ആഹ് ആഹ് കൊതുക് ശല്യ ഒക്കെ ഉണ്ടോ അവിടെ?
ആഹ് ഇവിടെ തോട്ടത്തിന്റെ ഏരിയ തോട്ടം പാടം അതൊക്കെള്ള ഒരു ഏരിയ ക ആഹ് കവുങ്ങിൻ്റെ തോട്ടം
ആഹ് ആഹ്
കോ
തെങ്ങും അങ്ങനത്തൊക്കെ ഉണ്ടാവൂല്ലേ?
ന്റെ ശല്യ ഒക്കെ അമ്പാടുണ്ട് മഗരിബിന്റെ ആ ടൈം ആവുമ്പോളും ഉച്ചക്കും നല്ല കൊതുകാണ്
ആഹ് ഞങ്ങളെ ഇവിടെ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ ഇവിടെ തെങ്ങുണ്ട് ആഹ് ആഹ്.
ആഹ്.
മഴ പിന്നെ കോട്ടരുമി
ആഹ് അയ ആദ്
കവുങ്ങ് ആണെങ്കിൽ ഏറെണ്ടാവും കവുങ്ങ് ആണെ ഏറണ്ടാവും കൊതുക് കാരണം അതിന്റെ പാളിയില് വള്ളം കെട്ടി നിന്നിട്ടേ.
ആഹ് ശരിയാണ്. അതല്ല നിങ്ങളെ വീട്ട് നാ ന് നിങ്ങളടെ നാട്ടിലെന്താ കോട്ടരുമി എന്ന് പറഞ്ഞ സാധനം പറഞ്ഞല്ലോ ഇപ്പൊ?
ആഹ് ആഹ് കൊട്ടരുമ അത് അറിയോ?
ഞാനങ്ങന്തൊക്കെ പറഞ്ഞ് കേട്ടി
ആഹ് ആഹ്. അതൊരു കറുപ്പ് നിറത്തില്ലേ നമ്മള് ഈച്ചന്റെ ഒക്കെ വലിപ്പത്തില്
കേട്ടിട്ടുണ്ട് ഞാൻ ശരിക്കു
കണ്ടിട്ടില്ല.
കണ്ടിട്ടില്ലേ ഇനെ കാരണം ഓരോരുത്തരുടെ പറയണക്കാം ഞങ്ങളവിടെ നിറച്ച് കൊട്ടരുമ ഉണ്ട് കൊറഞ്ഞേക്കി
ആഹ് ആഹ് കോട്ടരുമണ്ടേ ഇവടെ ഇവടെ ഞങ്ങ ക്ക് ചെല ടൈമിലാണ് കോട്ടരുമ ഇണ്ടാക നല്ലോണം മഴ പെയ്താലയ്റ്റ പോകും
തണ്ക കാണിക്കലുണ്ടല്ലോ
ആഹ് ആഹ്
അങ്ങനെ കണ്ട്ക്കണ് ഞാന്
അത ആഹ് ഇവിടെ ഞങ്ങക്ക് അത്രക്കണ് ഗതികെട്ട ശല്യം ഇല്ല ന്നാലും ഡബ്ബറിലാണ് ഇണ്ടാക ഡബ്ബറിലോർക്കാണ് ഞങ്ങളെ വീടിന്റെടുത്തൊക്കെഡബ്ബറാണ്
ആഹ്
അപ്പൊ അവിടെ അതോണ്ട് നല്ല സ് അതോണ്ടുണ്ടാവും ഇയിൻ്റെ അ ഡബ്ബറുണ്ടായ ഈ കൊതുകുണ്ടാവേ ആ ചെരട്ടില് വെള്ളം കെട്ട
ആഹ് ആ ആഹ് അയിൻ്റെ പാല് ഇടുക്കണ ചെരട്ടേല് ല്ലേ
ആ പാലടക്കണ ചെരട്ടീല്ലേ അതിപ്പോ ഫുള്ള് ചെലോലൊക്കെ പാല് ഊറ്റി കഴിഞ്ഞാല് ആ ചെരട്ടങ്ങനെ കവു വുത്തി വെക്കും വെള്ളം നിക്കാതെക്കാനേ ഈ കൊറേ സ് ഡബറില്ലോരൊന്നും അങ്ങനെ കാട്ടൂല്ലേ ഓല് പാല് ഊറ്റണോല് അങ്ങനെ ഊറ്റി അങ്ങനെ പോകല്ലേറ
കൗത്തിട്ടാ കൊതുകൊന്നും വരില്ലല്ലേ
ഇല്ലേ കൗത്തി ആ പാല് ഊറ്റികണ ആ കമ്പിമ്മേ തന്നെ അങ്ങട് കൗത്തി വെച്ചാ മതി ന്നാ അയില് വെള്ളം കെട്ടി നിക്കൂല മ ഇത് അയില് വെള്ളം നിക്കും പിറ്റേന്നും ഇതായി അപ്പ മുട്ടട്ട് ത വേഗം പെരുകും ശല്യാവും പിന്നെ
ആ ഡബറ് ഡബറ് ആര്താ ഇങ്ങൽത്ത് ആകെ പൊറത്തോ
അല്ലേ അങ്ങൾക്കല്ല ഇബടെ അടുത്തില്ലേ വേറെ ഒരു വല്ല്യ മൊയ്ലാളിമാര ഓലെതാണ് ഞങ്ങക്ക് ഡബറില്ല അവിടെ അയിന് വറകും ഇതും തെങ്ങും ഇണ്ട് അയില് പട്ടി ഇതൊക്കെ വെറകൊക്കെ ആർക്കും വന്നു ഇടുക്കാം വെറകൊക്കെ എല്ലാരും വീടിന്റെ അടുത്തുലൊലൊ കൈയിന്നും പൊട്ടിച്ചിടുക്കും
ആഹ് ഞാൻ ഞാൻ അങ്ങനെ കേൾക്കലുണ്ട് ഓരോരുത്തര്
ആഹ് ആഹ് കാറ്റട് ആഹ് ആഹ് വെറക് കാദ്യമെക്കെ കാറ്റുമയ്
ചൂടുണ്ടാവുന്ന
നല്ലോം കത്തും നല്ലോം വേം തീപുടി തീപുടിച്ച് കിട്ടാനൊക്കെ ചുള്ളല് വെറകള് ഇഷ്ടം പോലെ കിട്ടും അപ്പൊ അത് പൊറുക്കിടുക്കാ
ആഹ്
പ്പൊ ഇയ്നാത്ത് ഈ ഗ്യാസിൻ്റെതായോണ്ടേ
ആ അധികം വെറകൊന്നും ചെലവാവില്ല ഇന്നാ ശരി
ആഹ് ആഹ് ആഹ് എന്നാ ശരി ശരിയാ ആ ആയിക്കോട്ടെ